ഹലോ
ഹലോ
ഹലോ
ആഹ് കേക്ണില്ലേ
ഹലോ
ഹലോ
ഹലോ
കേൾക്ണില്ലേ
ആഹ് കേക്ണ്ട് കേക്ണ്ട് ഞാൻ പറയണ കേൾക്ണില്ലേ ഉം
ഏഹ്
ഞാൻ പറയ്ണത് കേൾക്ണില്ലോയിച്ച
ആഹ് ണ്ട് ണ്ട്.
ആഹ് എന്തൊക്കെയന്റെ വിശേഷം?
എന്താ സുഖം അവടെ എന്തൊക്കെണ്ട്?
ഇവിടെ സുഖാണ് കുഴപ്പൊന്നുല്ല.
ആഹ് ഭക്ഷണൊക്കെ കഴിച്ചോ?
ഇല്ലെ ഞങ്ങള് കഴിക്കാാന് പത്തുമണിയൊക്കെ കഴിയും.
ആഹ്
എല്ലാരും എത്തിയിട്ട് എല്ലാരും ഒരുമിച്ചിരുന്ന് കഴിക്കലെ. അപ്പം എല്ലാരും എത്താന് പത്തുമണിക്ക ആകും.
എന്ത്?
എല്ലാരും എത്താനേയ് പത്തുമണ്യൊക്കെ കയ്യും.
ആഹ് ആഹ്
അപ്പൊ എല്ലരും വന്നിട്ട് ഒരുമിച്ചാണിരുന്ന് കഴിക്കല് ഫുഡ്.
ആഹ് എന്താന്ന്ട്ട് ഫുഡ്ഡൊക്കെ?
ഫുഡ്ഡ് ഇന്ന് ഉച്ചക്കൊരു കല്ല്യാണണ്ടായിരുന്നു.
ആഹ്
അപ്പം ഉച്ചക്ക് എല്ലാരും അങ്ങോട്ട് പോയി അപ്പം ഉച്ചക്ക് ചോറ് വച്ചിട്ടില്ലേന്ന്. അപ്പൊഞി പൊറത്ത്ന്ന് കൊണ്ടുവരാന്ന് പറഞ്ഞ്ക്കാണ്.
ആഹ് ആഹ്
അവിടെന്താ ഞായറാഴ്ച്ചിട്ട് സ്പെഷ്യല്?
ഇവിടെ ചോറും മീൻകറിയും അങ്ങനെ.
ആണോ? ആഹ് ആ ് എറച്ചി ചിക്കനൊന്നും വേടിച്ചിട്ടില്ലന്ന് ഞായറാഴ്ച്ചായിട്ട്?
ഏയ് അത് എട്ക്കെട്ക്കെ ണ്ടാവലുള്ളൂ അധികം വെജിറ്റേറിയനായിരിക്കും എപ്പോഴൊന്നും ചിക്കനും ബീഫും മീനൊന്നും വാങ്ങലില്ല.
ആണോ ആഹ്-
വല്ലപ്പോഴും വാങ്ങും. വീട്ടിലിപ്പീം മ്മീം അനിയനും അനിയത്തിയൊക്കണ്ട്.
ആഹ് അ കല്യാ
ങ്ങളെ ഇല്ല ഇല്ല പഠിക്ക.
ആഹ് എന്താ പഠിക്ക്ണെ?
ഞാൻ ഡിഗ്രിക്ക്.
ം ഏത് യാറാ?
ങ്ങളെ വീട്ടിലാരൊക്കേ?
ഞാന് ഇൻ്റെ ഹസ്ബൻ്റിൻ്റെ വീട്ടിലാണ് ഞാന് ഞനും ഹസ്ബന്റും പിന്നെ ഹസ്ബൻഡന്റെ മ്മീം പ്പീം രണ്ടനിയന്മാരും ഓല വൈഫും കുട്ടിം.
ആഹ് എല്ലാരും ഒരു വീട്ടിലാവൂല്ലേ?
എല്ലാരും രണ്ടാൾ വേറെ പോയിക്ക്ണേ. ലഞ്ച് മക്കളാണേ ഏട്ടന്മാര് രണ്ടാൾണ്ട് ഒല് രണ്ടാളും പോയി. പ്പോ ഞങ്ങൾ മൂന്നാള്ണ്ട് പിന്നെ മ്മീപ്പീണ്ട്.
ആഹ്
ം ഏതിയറാന്നാ പറഞ്ഞത് പഠിക്ക്ണെ?
ഞാൻ സെക്കൻ്റിയറ്.
സെക്കൻ്റിയറ് ആഹ് ഏതാ സബ്ജക്റ്റ്ട്ത്ക്ക്ണ്?
ഇംഗ്ലീഷ്
ആണോ ആഹ്.
ബി എ ഇംഗ്ലീഷ് ആഹ് ആഹ് ങ്ങള് ജോലിക്ക് കൊണ്ടോ?
ഏഹ് ഞാന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് കോഴ്സ് ചെയ്തിനി അത് ചെയ്ത് കഴിഞ് ഇൻന്റേൺഷിപ്പിൻ്റെ ടൈമിലാണ് എനിക്ക് രണ്ടാമത് പ്രഗ്നൻറ് ആയത് ഞാന് അപ്പ പിന്നെ പിന്നെ പോകാൻ കഴിഞ്ഞിട്ടില്ല പ്പ കുട്ടിക്ക് ഒന്നര വയസ്സായിട്ടുള്ളൂ.
ഓഹ്
അപ്പൊ പിന്നെ കുട്ടി കൊർച് ഇങ്ങട്ട് ആവട്ടെ ഒരു അംഗനവാടിക്കൊക്കെ പോകാനാവും പോ അന്ന്ട്ട് അയ്ന് ബാക്കി
അത് ആറു മാസത്തെ കോഴ്സാണോ അതോ വൺ ഇയറാ
ഏഹ് ആറു മാസത്തെ കോഴ്സ്
ആഹ് അതെങ്ങനെ പാടാണോ പഠിക്കാന്?
ഏഹ് വല്യ കൊഴപ്പൊന്നുല്ല.
ആഹ് ഇപ്പൊ കുറെ കേട്ട്ക്ക്‌ണു അയിനെ പറ്റിട്ടൊക്കെ
ആഹ് ആഹ്
ഡിഗ്രിന്റെ ആവശ്യൊന്നുല്ലല്ലോ എടുക്കാന്?
കൊഴപ്പൊന്നുല്ല അയ്നു എന്താ ഞമുക്ക് ഉയർന്ന പോസ്റ്റ ഒക്ക എത്തണന്ന്ണ്ടെങ്കി സി ഒക്കോ അങ്ങനെ എന്തെങ്കിലു വേണമെന്നുണ്ടെങ്കി ഡിഗ്രി പോസ്റ്റ് വാണം അപ്പം ആഹ് മിക്ക ആൾക്കാരും പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് കോഴ്സിന് വര്ണത് പിന്നെ എല്ലാരും ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രി എട്ക്കാണ്
ആഹ് അയിന്റെ കൂടെയക്കാരല്ലേ?
ആഹ് ആഹ് ഡിസ്റ്റൻസ് ആയാണ്ട് ഡിഗ്രി എടുക്കുയാണ് അപ്പ എന്നാ അത് കഴിയുമ്പോത്ത്ന്
ജോലിക്ക് കേറും ചെയ്യ.
ആഹ്
ഞാന് പിന്നെ എക്സാം എഴുതിയതൊക്കെ കുട്ടി ഡെലിവറി കഴിഞ്ഞിട്ടാണ് ഞാ എക്സാം എഴുതൻ പോയതൊക്കെ അപ്പോൾ പിന്നെ എനിക്ക് കൊർ ച്ച് ഡിലേ വന്നു ക്ലാസ് കംപ്ലീറ്റ് ആക്കി
കൊറ എക്സാമ്ടോ അപ്പോ?
ഇല്ല ഒറ്റെ എക്സാമന്നെള്ളൂ.
ആഹ്
ഞാന് എന്താ ആറ് മാ ങ് എന്താ കോഴ്സിന് പോയി ആറാമത്തെ മാസം ആയപ്പോഴാണ് പ്രഗ്നന്റ് ആയത് ഇന്റേൺഷിപ്പിന് ൻക്ക് കേറാൻ പറ്റില്ല പ്രക്നന്റ് ആയതൊണ്ട് ഹോസ്പിറ്റലിലാണ് ൻ്റെ ആഹ് ആഹ് നമുക്ക് ങ് വേറെതെങ്കിലും ഹോസ് പിറ്റല് കേറണന്ന്ണ്ടങ്കി ഇന്റേൺഷിപ്പിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം
ഓഹ്
ഇപ്പൊ ഹോസ്പിറ്റലില് പ്രഗ്ൻസിന്റെ ഇതായതൊണ്ട് എല്ലാരും പറഞ്ഞു കയറേണ്ട ബുദ്ധിമുട്ടാണ് എമർജൻസി സിറ്റുവേഷൻസല്ലെ വര്
ആഹ് ശരിയാ
അപ്പോ പിന്നെ ബുദ്ധിമുട്ടേക്കാരും പറഞ്ഞിട്ട് ഇന്റേൺഷിപ്പിന് പോയില്ല
ആഹ് ഇപ്പൊ ഈ കോഴ്സ് ഇട്ക്ക്ണ കൊറേ ആൾക്കാരെ ഞാൻ കണ്ട്ക്ക്‌ണ് ഇങ്ങനെ ആറു മാസം കൊണ്ട് ജോബ് ബ്ന്നൊക്കെ പറഞ്ഞിട്ട്
ആഹ് ആഹ്
ക് കിട്ടിട്ട് ഞാന് ആരിം കണ്ടിട്ടില്ല എടുക്ക്ണൊലെ കണ്ട്ക്കുണു
നല്ല കോഴ്സാണ് ഇപ്പഇന്റെ ഇപ്പം പഠിച്ചൊല് അത്ക്കെ ഡിഗ്രി ഇട്ത്ത ആൾക്കാരാണ് ഇനി ഇവടത്തിലാറേം നല്ല സ്കോപ്പ് പൊറത്ത് പോയാല്ണ്ട് ഇപ്പരണ്ട് മൂന്ന് നാലആൾക്കാര് ഓലെ ഹസ്ബൻഡ് പൊറത്താണ്
ആഹ്
ഒരാള് ദുബായിലാണ് അപ്പഅവടെ ജോലിക്ക് കേറിക്കണേ
ആഹ് അവടക്കെ നല്ല സാലറി ഇണ്ടാവുവാരിക്കുല്ലേ
ആഹ് അബ്രോഡ് പോയാല് നല്ല സാലറി ഇണ്ട്
ആഹ് ഇവടെ എങ്ങനെ ഇപ്പസാലറി വര്യാ
ഇവടെ ഏകദേശം ഇപ്പം പതിനഞ്ച്ന്ന് പലൊട്ത്തും പല ഇതാണ് എന്താ ഓരോ ഹോസ്പിറ്റലിനെ ബേസ് യ്താണ്ടാണ് ചെലോല് ചെ ചെറിയ ഹോസ്പിറ്റല് ചെറിയ ക്ലിനിക് ക്ക്‌ല് ആഹ് ഹോസ്പിറ്റലല്ലാതെ കേറുണൊലും ഉണ്ട് പഷേ നമ്മള് പഠിച്ചത് ഹോസ്പിറ്റൽ ബെസ്ഡ് ആയതുകൊണ്ട് കൂടുതൽ ആൾക്കാർ ഹോസ്പിറ്റലിലാണ് കേറി ട്ട്ള്ളെ വല്യ വല്യ ഹോസ്പിറ്റലിൽ കേറിയൊൽക്കൊക്കെ എന്താ നൈറ്റ് ഡ്യൂട്ടിണ്ട്
ആണോ ആഹ്
ആഹ് അപ്പോ ഓല്ക്ക് സാലറി കൂടുതലാണ് വല്യ ഹോസ്പിറ്റലിൽ കേറിയോലൊക്കെ
ആഹ് പൊറത്ത് പോണെനനുസരിച്ച് പിന്നെ അയ്ക്കെറെ സാലറിക്
ആഹ് കൂടാ ആഹ് ആഹ്
ആഹ്
ന്നാറു മാസത്തെ കൊഴ്സാന്ന് പറഞ്ഞതുകൊണ്ട്
ആഹ് അപ്പോ കൊറെേ ആൾക്കാരെ എടുക്കണ അങ്ങനെ കണ്ടിനു
ആഹ് ആഹ് ആഹ് ഞാവടെ ഐ ടി ഐ ഇല്ലേ ഗവൺമെൻറ്റിൻ്റെ ആഹ് അവടന്നെന്നു ഞാ ചെയ്തത് അതല്ലാതെ ഓ ഓൺലൈനായിട്ട് കൊറെ ചെയ്ത് കൊടുക്ക്‌ണ് ണ്ട് കോഴ്സ് ഓൺലൈൻ കോഴ്സ് അപ്പം അപ്പം എക്സാം എയ്താന് ആറു മാസഅല്ല മൂന്ന് മാസത്തെ കോഴ്സ് ഓൺലൈനായിറ്റ്
ഓൺലൈൻ ആകുമ്പോപ്പോമൂന്ന് മാസാണോ
ചെലത് ആറ്മാസം ഇണ്ട് ചെലത് മൂന്ന് മാസംഇണ്ട്
ആഹ് അങ്ങനെ വ്യത്യാസം ഉണ്ടാവൂലേ
വ്യത്യാസണ്ട്
ആഹ് ആഹ് ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടല്ലേ ജോബിന് കേറാ അതോതിന്റെ സർട്ടിഫിക്കറ്റ് മതിയൊ
എങ്ങനെ?
ഇന്റർവ്യൂ ഒക്കെ അൻഡന്റ്യ്യണ്ടരുല്ലേ ജോ
ആഹ് ആഹ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം ട്രെയിനിങ് ഇണ്ട്
ആഹ് അപ്പോ അയില് പഠിക്കുവല്ലോലേ
ആഹ് ആഹ് ട്രെയിനിങ് ചെയ്തിട്ട് പിന്നെ അവടെ ഓല്ക്ക് ഞമ്മളെ എന്താ ഞമ്മളെ സർവീസും ഇതൊക്കെ ഓൽക്ക് പറ്റിക്കണ് എന്നുണ്ടെങ്കിൽ അവിടെടുക്കും അല്ലങ്കി നമ്മൾ വേറെ എവിടെലും വേണേ അമ്മളേ എന്താ ഇതിൻ്റെ ഇന്റേൺഷിപ്പിൻ്റെയും ഇതിന്റെ ഒക്കെ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോണം
ആഹ് ഞങ്ങളെ കോളേജിലൊക്കെ എന്താ രണ്ട് വർഷമാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്
ആഹ്
പല ടൈപ്പ് ആയിരിക്കുല്ലേ അപ്പൊ ഉം ആറു മാസം എടുക്കണോലെ ഞാൻ കണ്ട്ക്കണ് പക്ഷെ കോളേജില് രണ്ട് വർഷത്തെയാണ് അത് ഇതിന്റെന്നെ ആയിരിക്കു
ആഹ് ഞങക്ക് പിന്നെ അവിടെ അറിഞ്ഞാല് ആകെ ഒരു ടീച്ചറേ ഉള്ളേരുന്നു പഠിപ്പിക്കാന്
ആഹ്
ഒന്നുണ്ടായിരുന്നു പിന്നെ ലാബിന്റെ ഇതൊക്കെ വന്നപ്പോ വേറെ ലാബിന്റെ ഇതായിട്ട് പഠിപ്പിക്കണ മിസ്സ് വേറെ കോളേജിൽന്ന് വന്നക്കാണ്
ഓഹ് ഓഹ്
അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടായിന് ടീച്ചർമാര് ഇല്ലാത്ത ഇപ്പൊ ഉഷാറിയിക്കണ് എന്ന് പറ പറയുന്നുണ്ട് എല്ലാ സബ്ജക്റ്റിനും ടീച്ചേഴ്സൊക്കെ ആയിക്കണ് മറ്റേത് ഒരു സബ് എല്ലാ സബ്ജക്റ്റും പാടെ ഒരു മിസ്സാണ് എടുത്തിരിന്നത്
ആഹ് അപ്പൊ ഗതിയേടാവൂല്ലേ
ആഹ്
ആഹ്
പഠിക്കാനുള്ള ഡിലെ എനിക്ക് ആറ് മാസംന്നള്ളത് കൊറച്ച് നീണ്ടീന്നു
ആഹ് ആറു മാസം പിന്നെ പഠിക്കേണ്ടിവരുവല്ലോ അല്ലേ അയ്ന്റെ എടേല് ലീവ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ
ചെല ഉച്ചവരെയേ ഉള്ളേനു ഒരു രണ്ട് മണിയാകുമ്പോഴത്തേനും അമുക്ക് വീട്ടിലെത്താം
ആണോ ആഹ്
ആഹ്
ആറു മാസം കഴിഞ്ഞിട്ടായിരിക്കുംല്ലേ എക്സാം ഫുള്ള് കഴിഞ്ഞിട്ട്
ഇൻറേൺഷിപ്പും കഴിഞ്ഞിട്ടാണ് എക്സാമ്
ആഹ് ഇന്റേൺഷിപ്പ് ആ ഇന്റേൺഷിപ്പ് ട്രെയിനിങ് പോലെ തന്നെ ഓല് ത്തെരിയല്ല ആയിരിക്കും
ആഹ് ഞമ്മള് ഹോസ്പിറ്റലില് ഇന്റർവ്യൂവിന് ഇൻറർവ്യൂ എഴുതാണ്ട് ഇന്റേൺഷിപ്പിന് കേറണം
ഓഹ് ആഹ് ഇന്റർവ്യൂ കഴിഞ്ഞിട്ടില്ലേ
ആഹ് ഇന്റർവ്യൂന് ചെയ്തിട്ടാണ് ഇന്റേൺഷിപ്പ് എടുക്കണത് ഞമ്മളെ സർവീസു ഓൽക്ക് പറ്റ റ്റിയാൽ ഇന്റേൺഷിപ്പിന്റെ ഒപ്പം ഓൽക്ക് കൊഴപ്പല്ലാന്നുണ്ടെങ്കിൽ ഓല് ഞമ്മക്ക് ട്രെയിനിങ് അയിന്റെ ഒപ്പം തരും എന്നാൽ പിന്നെ പിന്നെ വേറെ എക്സ്ട്രാ ട്രെയിനിങ്ങിന് നമ്മള് പോണ്ട പിന്നെ അവിടെ ഓല് പെർമനൻറ് ആക്കിക്കോളും ആഹ് എക്സാം എഴുതിയ ആ ഹോസ്പിറ്റലിൽ തന്നെ കേറ അങ്ങനെ കയറി ഓല് ഉണ്ട് മൂന്ന് നാളാൾക്കാര് വേറെ
ആഹ്
പിന്നെ എല്ലാരും കൂടുതലും പൊയിക്കണത് ഞങ്ങള ഇവിടെ ഒരു കണ്ണാശുപത്രി ഉണ്ടായിരുന്നു അവ്ട്ക്കാ പോയത് ഇന്റേൺഷിപ്പിന് പിന്നെ വേജസ്സൊന്നുല്ലേനി
ഓഹ് ഉം ന്ന ശരീട്ടിലിം
ഏഹ്